ഹലോ ആഹ് കേക്ക്ന്ന്ണ്ടോ
ഓഹ് കേക്ക്ന്നുണ്ട് എന്തൊക്കേണ്ട് വിശേഷൊക്കെ
നല്ല വിശേഷം അല്ലെ
സുഖാണോ
സുഖം ഉം നമ്മടെ ഏഹ്
വീട്ടിലെന്താ ആഹ് ഒര് ഒച്ചപ്പാടൊക്കെ
ദേ പട്ടി
ആഹ് വളർത്ത്ണ് ഇണ്ടോ
ആഹ് അതിനെ ഇങ്ങനെ അഴിച്ചിട്ടിട്ടുണ്ട് അത് കാരണം ഭയങ്കര കൊരെയ് അയിന്റെ പേര് കുട്ടൂന്ന് കുട്ടു കുട്ടു
എന്താ
പെൺപ്പട്ടിയാണ്
ഹലോ
ഹലോ ആൺപ്പട്ടിയാണോ ആൺ
ആഹ് ആഹ് ആഹ് ഓക്കെ വിള്ച്ചാലൊക്കെ വെരോ
ആഹ് വരും വരും വെരും ഉം
ആഹ്
അത് വാതിക്കെ ആഹ് അകത്താണ്
ആഹ് ആഹ് ചെറുതാ
ആഹ് ഇപ്പൊ ഒരു രണ്ട് വയസ്ണ്ട്
ആഹ്
മ് അപ്പ എളയാള് ഇന്ന് ക്ലാസീ പോയിട്ടില്ല. അതിനായിട്ടുള്ള അങ്കപ്പാടാണ്.
മ്
അയിനേം കെട്ടി വലിച്ചോണ്ട് നടക്കണേ ആണ്.
എന്ത് കളറാ നായക്ക്?
അയിന് വെള്ള വെള്ള.
ആഹ് നല്ല ഏഹ് ഒട്ടി
ആഹ് നല്ല ഇതാണ്, നല്ല വെള്ളയാണ് ആഹ് അത് മറ്റേ നമ്മട എന്താണ് പത്ത് പതിനെട്ട് രൂപയോളം ആകു ആ അയിന്റെ വെല.
ആഹ് എങ്ങനെ എന്തൊക്കെയോ പേരൊക്കെണ്ടല്ലോ.
നല്ല പൈസ ഒള്ളവരാണ്. പട്ടിയാണ്.
എങ്ങനെ?
ഹലോ
ആഹ് കേക്കണില്ലേ?
ആഹ് ആഹ് നല്ല പൈസൊള്ളതാണ് ഇനി.
ആഹ് ആഹ്
ആഹ് അല്ല ഇത് നല്ല കൊറേ രോമൊക്കെ ഇണ്ടായിട്ടുള്ളത് ഇല്ലേ.
ആഹ് മനസ്സിലായി.
അങ്ങൻത്തേന്ന് ആഹ് അങ്ങനത്തെതാണ്. ഇപ്പോ പുള്ളിക്ക് ഏതു നേരൊക്കെ പൊറത്തോട്ടൊക്കെ പോണം.
ആഹ് ആരാ കൊണ്ടോവാ?
ഞാൻ കൊണ്ടോവും, അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും വേറെ ആരെങ്കിലൊക്കായിട്ട് അവളെ കൊണ്ടോവും.
മ് മ്
അവന് ചോറ് വെച്ച് കൊടുത്തിട്ട് അത് വേണ്ടാന്ന്.
മ്
അവന് അവൻ്റേതായിട്ട് ഏഹ് അവൻ്റേതായിട്ട് ആഹ് അവൻ്റേതായിട്ടുള്ള ഭഷ് ണം വേണം.
ആഹ്
ഇവടെ വാങ്ങിച്ച് കൊണ്ടോന്നിട്ടില്ല.
മ്
അതാന്നൊരു മടി. ഇത്പ്പോ വാങ്ങിച്ചിട്ട് രണ്ട് മാസോങ്ങാണ്ടായി.
ആഹ്
മ് മ് പരിചയായി അത് നമ്മ വാങ്ങിച്ചോട്ത്ത്ന്ന് അവിട്ത്താ എന്താണ് ആ ചേച്ചിം ഞാനും എന്തോ ഒരേ സെയിം തന്നെയേന്നു ഒരേ പോലെ ആയിട്ടായ്ര്ന്നു. അങ്ങനേയ്ര്ന്ന്
അത് അപ്പോ വേഗം എഹ് എണങ്ങില്ലേ.
ആഹ് നമ്മളായിട്ട് വേഗം എണങ്ങി.
മ്
ഇപ്പ അതെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ നടക്കേന്ന്.
ആഹ് ആരാ വാങ്ങിച്ചത് ആർക്കാ ഏറ്റവും കൂടുതല് ഇഷ്ട ആർക്കാ
ഇവിടെ മോന് വേണ്ടി വാങ്ങിച്ചതാണ് മൂത്താക്ക് ഉം മൂത്താൾക്ക് എന്ന വച്ചാ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളർത്താനായിട്ട് ഭയങ്കര ഇഷ്ടാണ്
ഉം ഉം
ഉം അപ്പയാള് ഇപ്പ ക്ലാസ്സി പോയേക്ക്ണെണ് വരുമ്പോ ഇട്ത്ത് മടില് വെക്കലും
ആ
എക്കെണ്
പിന്നെല്ലാരുണ്ടോ വീട്ടില്
ആ എല്ലാരുണ്ട് ആ എല്ലാവരുണ്ട് ഹും ഇപ്പല്ല ഇന്നൊരാക്ക്ന്ന് ജോലില്ല രണ്ടുപേരിക്ക്ന്നില്ല ഒരാള് പോണ്ട് ഇവിടെ അച്ഛൻ മത്സ്യത്തൊഴിലാളിയാണേ
ഉം
ഉം ബാക്കില് ബാക്കി എല്ലാവരും ഇവിടെണ്ട്
ആ
പിന്നെന്തെ പഠിക്കാനെന്തേ പോവ്ണ്ടോ
ഇല്ല ഞാനൊന്നിനും പോണില്ല ഉം ഞാൻ വടെ വീട്ടി തന്നെ എളെയാള് വരുമ്പോ ആരുണ്ടാവൂല
ആ
അപ്പതാണ് ഇവിടെത്തന്നെ എങ്ങും പോണില്ല എങ്ങും നോക്കിട്ടില്ല
ആ കൊറേ പഠിച്ചോ എത്ര കൊറേ പഠിച്ചതാണോ
ഇല്ല ഞാൻ പ്ലസ് ടു വരെ പോയൊള്ളൂ
ഉം
പിന്നെ പോയിട്ടില്ല
ആ
പിന്നെ എന്തിനെങ്കിലൊക്കെ നോക്കണം ഇപ്പെ ഇവിടെന്ന് ഇപ്പ പ്പൊന്നിനും പോകാൻ പറ്റിയൊരിതല്ല
ആ ആ
ഉം ഭർത്താവ് എങ്ങും അങ്ങനൊന്നും വിടൊന്നില്ലേ
ഇല്ലേ
ഹ് ഹും
ന്റോരു ഫ്രണ്ട് ഇന്റോരു ഫ്രണ്ട് ണ്ട് ഓക്കോളെ ഹസ്ബന്റ് പോവാൻ പറ പറയ്ണ് ണ്ട് പക്ഷെ ഓള് പോണ്ല്ല ഓരോരുത്തർക്കോരോ സാഹചര്യാണ്
ആ ആ ചെലവര് പോണവര്ണ്ട്
ഉം
പോകാത്തവര് ഇങ്ങനെ അങ്ങനെ പോണ് എന്തിനും അവര്ണ്ടല്ലോ സപ്പോർട്ട് ഇതാണ്ടല്ലോ പിന്തുണക്കാനവര്ണ്ടല്ലോ
ആ ആ ആ
അങ്ങനൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഞാനങ്ങനങ്ങോട്ട് പോണ് പിന്നെ ഇയാള് എന്തെയ്യ്ണു
ഇല്ല ഞാന് വീട്ട്ലെന്നെണ് ഏട്ക്കും പോയിട്ടൊന്നുല്ല പ്ലസ് ടു വരൊക്കെ പഠിച്ചിട്ടൊള്ളു പ്ല സ്ടു പടിക്കുമ്പളാണ് കല്യാണണ്ടായത് അപ്പൊ പിന്നെ
പിന്നെ പോയില്ല ഉം ഉം
എന്തോ കുട്ടികളൊക്കൊണ്ടോ
ഓ ഇൻക്ക് നാലാള്ണ്ട്
അതെ
നാലാളുണ്ട് ഉം
അപ്പം എന്ന്ട്ട് എന്റെ കുട്ടികള് ഇപ്പ അടുത്ത്ണ്ടോ അല്ലെങ്കി ക്ലാസിപ്പോയോ
ഇല്ല എല്ലാരും പോയി മൂത്ത ആള് പത്താം ക്ലാസ്സിലാണ്
ആഹ്
പിന്നെ ഏറ്റവും അളേത് അംഗനവാടിയിലാണ്
ആഹ് ഇനിയിപ്പോ മൂന്ന് മണി ആവുലേ അയ്നെ കൊണ്ടുവരാൻ പോണ അല്ലേ
ആഹ് മൂന്നര മൂന്നേ മൂന്നേക്കാല് മൂന്നേ ഇരുപതൊക്കെ ആയിട്ട് ഇവിടുന്ന് പോവുള്ളൂ
പോകുള്ളൂ അടുത്ത് തന്നെയാണോ അപ്പ വീടിന്റെ അടുത്ത് തന്നെയാണോ
ആഹ് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനേ ഉള്ളൂ
ഓഹ് ഓഹ് ബാക്കിയപ്പോ മൂന്നു പേരും ഒരു സ്കൂളിൽ തന്നെയാണോ അപ്പം
അല്ല ഒരാള് പിന്നെ ടൗണിലാണ് ഒരാള് രണ്ടാൾക്കാര് ഇവിടെ അടുത്താണ്
അടുത്ത് തന്നെയാണ് അങ്ങനെയാണ് ഇവിടെ അതെ രണ്ടു പേരും ഇവിടെ അടുത്ത തന്നെയാണ്
ആഹ്
ഉം കൊറച്ച് ദൂരേ ഉള്ളു
ആഹ് വെറെ ഏഹ് ഇതിനൊന്ന പോണ്ടാല്ലേ വ വാഹനത്തില ഒന്ന്പോണ്ടേ
വേണ്ട വേണ്ട നടന്നു പോയാ മതി എള്ളയാള് വാഹനത്തിലാ പോണത്
ഉം
മൂത്താക്ക് നടന്ന പോകാനും ഇളയാൾക്ക് നടന്നു പോകാനള്ളു പക്ഷേ അതായിട്ടില്ലല്ലോ പോകാനായിട്ട് ഒറ്റക്കെ
ഉം
മ പെൺകൊച്ചു ആണ് ഇപ്പത്തെ നമ്മുടെ ഇവിടുത്തെ എന്നച്ചാല് ഈ ഇത് തന്നെ ശരിയല്ല നമ്മുടെ നാടൊന്നും ശരിയല്ലല്ലോ
ആഹ് അതാണ് പിന്നെ ഇപ്പൊ ബസിനൊക്കെ ഫ്രീ ആണല്ലോ
ആഹ് കെ എസ് ആർ ടി സി ബസ്സ് ഇന്ന് തുടങ്ങി ഫ്രീ ആണെന്ന് പറയുന്നുണ്ട്
ഉം ഇന്റെ പിന്നെ സിസ്റ്റർന്ന് പോയപ്പോ പൈസൊന്നും വാങ്ങിച്ചില്ല
അതെ അതെന്തോ അതെ ഒമ്പത് മണി കഴിഞ്ഞ ഒമ്പത് മണിക്ക് മുമ്പന്നല്ലേ പൈസ കൊടുക്കണന്ന് പറഞ്ഞത്
കൊടുക്കണം ന്നാ
ആഹ് ഒമ്പത് മണിക്ക് മുമ്പുള്ളത് വരെ കൊട് ക്കണം അത് കഴിഞ്ഞാ പിന്നെ കൊടുക്കണ്ടനാട്ടേന്ന് തോന്ന്ണ്
ആഹ് ആഹ്
അങ്ങനെയട്ട പിന്നെ അവരുടേതായിട്ടുള്ളരു പേരും കൊടുത്തിട്ടുണ്ടാവോ എന്നൊക്കെ പറയുന്നുണ്ട്
ഉം
അങ്ങനെ ഇരിക്കുള്ള എന്നൊക്കെ പറയണ്ട് എന്തോ ഒരുരോട്ട അതിനൻസരിച്ചുള്ള സമയോം ഇട്ടിട്ട്ണ്ട്
ആഹ്
ഉം
എല്ല എല്ലത്തിലും നിബന്ധനകൾ കുറെണ്ടാവും
അഹ് ഇണ്ട് ഇണ്ട് ന്തോ ഒരു ഒരു പിന്ന ഇതില് കണ്ടതാണ് ഒരു പെൺകുട്ടി ഇങ്ങന ഓരോ നിബന്ധനകൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ട് ന്നെ ഇരിപ്പുണ്ട്
മ്മ് മ്മ്
അതിനകത്ത് കേറണങ്കില് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്ക നമക്കിങ്ങനെ കേട്ടിരിക്കാ നമ്മ ഏത്
അതെ എങ്ങോട്ട് പോണോന്നുല്ലല്ലോ അപ്പ അതോ കൂടുതല് അറിയാനൊന്നും താൽ പര്യല്ല ഹ
അതെന്നേ എല്ലാരും പിന്ന നമ്മെ വല്ലപ്പോഴക്കെ പോയാതന്നെ ഈ സാധാരണ ബസ്സിലാണ് പടച്ച് കേറല്
ആഹ്
പിന്നെ വെല്യാ ഇതൊന്നുല്ല കെ എസ് ആർ ടി സി കയറാനോ ള്ളാ
ദൂരോന്നുല്ല ലെ ഇൻക് നടന്ന് പോയാ മതി ന്റെ വീട്ട്ന്ന് ഹസ്ബന്റ്ന്റെ വീട്ട് നിന്റെ വീട്ട്ക്ക് നടക്കാനുള്ള ദൂരേള്ളു
ആഹ് ആഹ് ഏ
ന്റെ വീട്ട്ന്ന് ഹസ്ബൻഡിന്റെ വീട്ട് ക്ക് നടക്കാനുള്ള ദൂരേള്ളൂ ന്ന് പറയാ
ദൂരേള്ളു ആഹ് അവിടെ അതെ അത്രയും ദൂരേള്ളു ഇവിടന്ന് ഇപ്പൊ കൂടി വന്ന ഒരു നാല് ആഹ് മുന്നാല് സ്റ്റോപ്പ്
അതോണ്ട ലീവ് എ നാലുല്ല ഒരു ഒരു സ്റ്റോപ്പ് ഒരു സ്റ്റോപ്പേ ള്ളൂ
ആഹ് അതന്നെ നമുക്ക് പ്പോ എന്തെങ്കിലും ആവശ്യം വന്നാ അപ്പുറത്തോട്ട് പോവയും ചെയ്യാ
ആഹ് അതൊക്കെ ശരിയാ ക്ഷെ എന്താന്നറിയോ സ്കൂളിൽ ലീവ് ഒന്ന് കിട്ടിയാൽ പെട്ടെന്ന് ഒന്ന് വിരുന്നു പോവാൻ സമ്മയി
സമ്മയികൂല അത് അതന്നെ ഇവിടെ അടു ടുത്തന്നെ ആവുമ്പോ എപ്പഴും എപ്പഴും പോവാലോന്ന് അറിയും
ആഹ് അതെ
ദൂരോക്കെണ്ടങ്കി ആഹ് ആഹ് ശരി ഓക്കെ